അതോ ആഹ്. ആ ആ ഓക്കേ എന്നാ ഒണ്ട് അവിടെ ചൂടൊക്കെ എങ്ങനെണ്ട് മഴയൊ
അയ്യോ ഭയങ്കര ചൂടാടോ മഴ മഴ ഒന്ന് പെയ്തെങ്കിലെന്ന് ആഗ്രഹി ആഗ്രഹൊണ്ട് പ
ഓ ഇവിടെ ഇവിടെ മൂടി ഇങ്ങനെ കേറുന്നുണ്ടാര്ന്നു ഇന്നൊക്കെ. നന്നായിട്ട് മൂടി കേറുന്നുണ്ടാര്ന്നു പക്ഷെ പെയ്തില്ല. ഏ എന്നന്നാവോ ഇത് ഭയങ്കര കഴിഞ്ഞു പോവാനേ നല്ല. പാടാണ് പറയാ.
അതെ അതെ നല്ല ചൂടാ ചൂ
ഒറങ്ങ ഓ അകത്തൊന്നും ഇരിക്കാൻ മേല പൊറത്തന്നെ എറങ്ങിയിരിക്കണം.
ആ ആഹ്.
ഭയങ്കര ചൂടാ
നമ്മളീ പങ്കയക്കെ പ്രവർത്തിപ്പിച്ചിട്ട് എത്ര നേരോന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാനാണ്.
ആ അതാണേ ഒരു ഒരു ചൂട് കാറ്റിങ്ങനെ എറങ്ങാണേ. ഉള്ളിലൊന്നും ഇരിക്കാനേ പറ്റുന്നില്ല.
പറ്റുന്നില്ല വെയർത്തോലിക്ക്യാ
ആണേ ഒരെല പോലെയ എത്ര വെള്ളം കുടിച്ചിട്ടും വെള്ളൊന്നും ഒന്നു അല്ല.
അതെ ദാഹം മാറ
ദാഹം ആഹ് ദാഹം മാറണല്ലെ
ഉം ഇപ്പൊ ഇടുക്കി ജില്ല പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്ര അധികം ചൂട്.
ആഹ് കൊറവാണ് ഇടുക്കി ഇടുക്കി വയനാടൊക്കെ ചൂട് കൊറവാണ്. പക്ഷെ നമ്മളെവിടെ മലേരിയക്കാണ് പക്ഷെ ഭയങ്കര ചൂടാണ് സഹിക്കാൻ വയ്യ. പക്ഷെ വയനാട്ടിലൊക്കെ കൊറവാണന്ന് പറയുന്നുണ്ട് ഇപ്പൊക്കെ വല്ല വേറെ. ആഹ് ആഹ് ആഹ്.
ഈ സൈഡൊക്കെ ടൗൺ ഏരിയാണ് അപ്പൊ ഇവിടെ കെട്ടിട മാത്രുള്ളൂ. ജനങ്ങള് വളരെ കൊറവല്ലേ.
ആഹ് ആഹ് ആഹ്.
വലൃ വലൃ കെട്ടിടങ്ങള് മാത്രമാണൊള്ളത്. അപ്പ അതുകൊണ്ട് മൊത്തത്തില് ഭയങ്കര ചൂ ആണോ ഒരു രക്ഷെല്ല വെള്ളം മോളോട്ടും. അനുസരിച്ച് ചൂടെറങ്ങി വെരുന്നു.
ആണല്ലേ ആഹ് ആഹ്.
ഇങള് പമ്പ് ഉപയോഗിച്ച് വെള്ളടിക്കണണ്ട് പക്ഷെ ഈ രാത്രി കെടക്കുംമ്പോ എനിക്ക് തോന്നുന്ന് ചെലപ്പോ ഇത്തിരി തണുപ്പുണ്ടാവായിരിക്കും അറിയില്ല.
ആഹ് ഇവിടെ ഇവിടെ ജനാലെക്കെ ഞങ്ങള് തൊറന്നിട്ടിട്ട കെടക്കുന്നേ അല്ലാതെ ഒറങ്ങാൻ പ കഴിയുന്നില്ല ഇപ്പപ്പ ഒന്നാ ഒന്നാമത് എന്താന്ന. പേടിയാണ് ഇപ്പ ഈ എഴജന്തുക്കളെ.
ആഹ് അതെ അതെ ജനാല പറയണോന്ന് ഓർത്തായിരുന്നു ഇപ്പൊ എന്തോ ഒരു പേ പാമ്പ് പിടിച്ചേക്കണത് അല്ലേ.
ആഹ് എന്തോരാ ഇപ്പൊ കാ എന്തൊരു സോഷ്യൽ മീഡിയ തുറന്നാലും വെറും. പാമ്പുകളത് മാത്രേ കാണാറു
ആ പാമ്പുകള് ഇപ്പങ്ങനെ എഴഞ്ഞ് ഇഴഞ്ഞു നട ഇപ്പൊ ചൂടല്ലേ അവിടെ ടെ അതുകൊണ്ട് അവരിങ്ങനെ തണുപ്പ് തണുപ്പ് പ്രതലം അന്വേഷിച്ചു കൊണ്ട് എല്ലരും. പ്പം എഴ ജന്തു ആഹ്. ഇപ്പൊ എല്ലാ ചെടിച്ചെട്ടികളുടെ ഒക്കെ ഇടയിലൊക്കെ വ
പേടിയാണ് ഉം തണുപ്പ് കിട്ടാൻ വേണ്ടിട്ടേ നമ്മള് വെള്ളം ഒഴിച്ചു കൊട് ക്കല്ലേ അപ്പൊ അവര് അതിന്റെകത്ത് കേറിയിരിക്കണേ.
അതെ അതെ ഓഹ് അതെ ഇപ്പൊ ഒരു കൊർച്ചൂസം മു ഒരു വണ്ടിയുടെ ഉള്ളിൽന്ന് മറ്റേ ഒരു പെണ്ണിന്റെ വണ്ടില്ലേ കൂട്ടി അതിന്റെ ഉള്ളിൽ ആ ഈ കൈയിട്ടപ്പ തന്നെ കടിച്ചെന്ന് പറയണ്ടേ
ഓഹ്
ആഹ് പിന്നെ കക്കൂസയുടെ അകത്ത് കയറിയിരിക്കണായിരുന്നുന്ന് അഞ്ചെണ്ണം അത് കൊച്ചു പിള്ളേരെ
ആഹ് ആണേ ഞ നമ്മള ഇവിടെ ഷൂ ഒക്കെ പുറത്ത് വെക്കുമ്പോ പേടിയ രാവിലെ കിട്ടിയിട്ടും ചവിട്ടിയൊക്കെ നോക്കിട്ടാ ഇടുക ഇപ്പൊ ഈ ഹെൽമെറ്റിനകത്തൊക്കെ ഇവറ്റ കേറിയിരി ക്കെയാണല്ലോ ഈ ചൂട് കാരണം ഉം ഉം
ഒരു രക്ഷയില്ല തേ എല്ലാവരുടെയും മുതുവത്തും ആ കുരു കുരു വന്നിരിക്കാ
ആഹ് ആഹ് അത് പൊള്ളല് പൊള്ളലേൽക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് പൊള്ളല്
നല്ല ചൂടാണ് ഇപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്ന പിന്നെ ഈ വാർത്തകളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ രണ്ട് മൂന്ന് ദിവസത്തേക്ക് നല്ല ചൂടായിരിക്കും പുറത്തിറങ്ങരുതെന്ന്
ആഹ് ആണേ നമുക്ക് പ പത്ത് മണി പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരൊക്കെ പുറത്തിറങ്ങാൻ പാടില്ല സ്വന്തം ലോക്ക് ഡൗണിലിരിക്ക രിക്കണം സ്വയം ലോക്ക് ഡൌണിൽ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇന്ന് വാർത്ത ഉണ്ടായിരുന്നല്ലോ ഇന്നൊക്കെ
ഏഹ് ഈ ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര പ്രശ്നമല്ലേ അവരെങ്ങനെ ജോലിക്ക്‌ പോവും
അതാണെയ് ജോലിക്ക് എന്തപ്പ ചെയ്യാ ഈ ഏഹ് ഇതൊക്കെ വാർപ്പും പണിയൊക്കെ എടുക്കണ ഓരെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്
ആലോയ്ച്ചു ആഹ് അതെന്നെ നല്ല ചൂടായിരിക്കും ത്യം അത്ങ്ങ്ക്ക്‌ണ ഇഷ്ട സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ല്ലേ
പിന്നെ നല്ല കഷ്ടപ്പാടാണ്
കഷ്ടപ്പാടാണ് ഉം
ഇത് എവിടെ എത്തുന്നോ ഇരുപത്തെട്ടാം തീയതി ഇരുപത്തി ഒമ്പതൊക്കെ ആവുമ്പോ ഇതിലേറെ നല്ല ചൂ ചൂടാവൂന്ന് പറയുന്നുണ്ട് ആഹ് ആഹ് ഇതിലേറെ നല്ല കന ത്ത ചൂടുണ്ടാവും നല്ലോണം ശ്രദ്ധിക്കും ആഹ് ആഹ് ആഹ്
സ്കൂള് ഉണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോച്ച് നോക്കിയേ
അതാണേ അത് പൂട്ടിയത് നന്നായി
ക്കള് നമ്മടെ കൂടെയെണ്ട് പിന്നെ നമക്ക് പേടിക്കാനില്ല ഏഹ് പിള്ളേര് വല്ല സ്ഥലത്തല്ലേ നമ്മളെന്താ ആദീം പിടിച്ച് വീടിനാത്ത്
ഉം എത്ര നേരം പിടിച്ചിടും
അതെ ആഹ് അപ്പൊ അങ്ങന ഏതിന് ഒരുപാട് പേരിപ്പൊ കൊറേ സാമൂഹ്യ പ്രവർത്തകരൊക്കെ എറങ്ങിയിട്ടണ്ടന്ന് തോന്നണ് ഇതിന്റെ പേരിലേ ബോധവൽക്കരണത്തിനു വേണ്ടി
ആഹ് ബോധവൽക്കരണോം കാര്യങ്ങളൊക്കെ നടക്ക്ന്നെണ്ട് എന്ത് നടന്നിട്ടെന്താ കാര്യം ഓഹ് ഫാനൊക്കെ ഇട്ടിട്ട് ഒന്നും ഒരു കാ റ്റൊന്നു ഇല്ല തറേ കിടന്നാ തന്നെ തറ പൊള്ളാണ്
ഇപ്പൊ ദേ ഏ സിക്കൊക്കെ വെല കുറഞ്ഞന്ന് പറയണെണ്ടായ് മേടി പ്പിക്കാൻ വേണ്ടി ആൾക്കാർക്ക് ആഹ്
ആഹ് ആഹ് അതാണേ ആളുകള് മേടിക്കാൻ വേണ്ടീട്ടേ
ആഹ് ഏ സി ക്കൊക്കെ വെല കൊറയുമ്പ ഓട്ടോമാറ്റിക് എഹ് പെട്ട ന്നാണെങ്കില് ആൾക്കാരെക്ക ഓടിപ്പോയി മേടിക്കുവല്ല വെല കൊറച്ചല്ലേ കിട്ടണംന്നും പറഞ്ഞ് ആഹ് അപ്പ അ
കെടന്ന്ണ്ട്ന്നെക്കെ പറയുന്ന കേട്ട്
ആഹ് അപ്പ അവരും അങ്ങനെ തോന്നണ് അവര് ഇതിനെ അയിനെ പറയണത് പുട്ട് കച്ചോടോന്ന് പറയൂലെ വെ പറഞ്ഞപോലെ
ക്കി പുട്ട് കച്ചവടംന്ന് പറയുന്ന പോലെ അല്ലെ അവര് കിട്ടുന്ന അവസരം മൊതലാ ക്കണേ
പാഴാക്കുന്നില്ല ഇവരൊന്നും ഇവിടെങ്ങളിലാണെങ്കിലും മരങ്ങളൊക്കെ ഇണ്ടെങ്കി അനങ്ങണില്ല ഒരു മരം പോലും അങ്ങനെന്നെ നിക്കേണ് ഒന്നനങ്ങിരുന്നെങ്കി കൊള്ളായിരുന്നന്ന് നമ്മളാഗ്രഹിക്ക നമ്മള് പിന്നെ പിടിച്ച് കുലു
ആഹ് എൻ കുലുക്കീട്ട് കാര്യവില്ലല്ലോ ഇന്നലെയീവ ഇന്നലെ ഈവനിംങ്ങ് ഇന്ന് ഈവനിങ്ങൊക്കെ ഇവിടെ ഒര് ഉം ഉം
വൈകുന്നേരങ്ങളില്
കൊറച്ചൊര് ആഹ്
കാറ് പോലിങ്ങനെ വന്നു വൈകുന്നേരെ പെ ഞാനപ്പോർത്ത് ഇപ്പ മഴ പെയ്യുമായിരിക്കും അപ്പോ സമാധാനന്ന് പറഞ്ഞ് ദേ ഇത്ര നേരായിട്ടും മഴ പെയ്തിട്ടില്ല മഴക്കാറിങ്ങനെ വന്നിരിക്ക് നിന്നിരി ഏഴ് ഏഴ് മണിക്കാ രാത്രി രാത്രിയായി ഏഴരേപ്പ തന്നെ പക്ഷെ പക്ഷേ പെയ്തിട്ടില്ല ഇത്ര നേരോ
കാ കാറ് കയറുന്നുണ്ട്ന്നല്ലാതെ മഴ പെയ് ആഹ് ഒരു നാല് എല എളകിയാലും മതി അതാണെ ഒഹ് നെലം ക്കെ എന്തോരു പൊള്ളലാണ്‌ അറിയോ
ഉം ഇപ്പ ഇപ്പോ ഹോ ആഹ് പത്രികളിൽ ജനങ്ങളുടെ എണ്ണോം കൂടീട്ടെണ്ടാവും
കൂടിയിട്ടുണ്ടാവൊ അസുഖം കൂടുതലാവല്ലേ ഇപ്പ എന്താ ദാഹിക്കുന്നില്ലെങ്കിലും ദാഹിക്കുന്നില്ലെങ്കിലും വെള്ളം കുടിക്കണം ന്ന ഉള്ളതാണല്ലോ ഡോക്ടർമാർ പറയ്ണ കാരണം അല്ലെങ്കിൽ അറ്റാക്ക് വരും ഇതൊക്കെല്ലേ പറയുന്നെ
അതെ
അറ്റാക്ക് വരാണ് ഇപ്പ ഇപ്പോ രണ്ടുസം മുന്നെയിട്ടൊരു ഒരു പയ്യന് ഹ് അ അറ്റാക്ക് വന്ന് മരി
മരിച്ചോ ആഹ്
കുട്ടി ഇന്റസ്റ്റിനോ ആ ഒരു ഉ ഓ പയ്യൻ മരിച്ചു ചെറിയ കുട്ടിയാണ് നേട്ടും ആ ഒരു പയ്യനാണോ മരിച്ചേ ആ പ്പ അറ്റാക്ക് ആയിരുന്നുന്നു അത് പറയെ ചെറിയ കുട്ടിയാണ് ഒരു
ചെറിയ കുട്ടി ആയി ശു
അങ്ങാണ്ട് അറ്റാക്ക് വന്നന്ന് പറയുമ്പോ ആ ചെറിയ കുട്ടിയാണ് അപ്പോ അതൊന്ന് അതൊന്നാലോചിച്ചു നോക്കൂ അതാണെ കൊച്ചുകുട്ടിയാൾക്ക് വരെ അറ്റാക്ക് വരാണ് എന്തപ്പ ചെയ്യാം അനുഭവിക്കല്ലാതെ ഈ കാലാവസ്ഥയ്ന്റതെ നല്ല ബുദ്ധിമുട്ടാണ്
അതെ ഇതൊന്ന് കഴിഞ്ഞ് കൂടി പോകാനുള്ള ഒരു എന്താണ്‌ ഒരു സഹനശേഷി നമുക്ക് ഇണ്ടാവണം
അത് വേണം അത് വേണം എന്നാ ഉം ഉം എങ്കിതന്നെ കഴിയൊള്ളൂ അല്ലെങ്കി കഴിയത്തില്ല.
അതെ അത് അതിനുള്ള എന്തെ സാഹചര്യങ്ങള് നമ്മൾ തന്നെ ണ്ടാക്കണം വീട്ടിലുള്ള ആൾക്കാര് തന്നെ. ണ്ടാക്കണേ ഒരാക്ക് എത്ര പറ്റുവൊന്നുമില്ലല്ലോ ഒരാളീം. പാ കൂടുതല് പാ മാതിരി ദഹ ദാഹി ഈ പട്ട് വെള്ളരി പോലെയുള്ള പാനീയങ്ങളില്ലേ അത് കഞ്ഞി വെള്ളം അത്. കൂടുതല് കഴിക്കണം അപ്പ ഇത്രേം. ഏഹ് നന്ന പ്രശ്നങ്ങള് നമുക്ക് നമ്മുടെ ശരീരത്തിന് ണ്ടാവൂലാ ശരീരം നച്ചിരിക്കുമ്പളാണ്. അതെ പി പിന്നെ പൊട്ട് വള്ളരി പിന്നെ വേറൊരു സാധനണ്ടല്ലോ കുമ്മട്ടിങ്ങന്നൊക്കെ പറഞ്ഞ സാനങ്ങളൊക്കെല്ലേ. അതൊക്കെ തന്ന ഈ മധുരം.
ആഹ് കുക്കുംബറൊക്കെ.
വെള്ളരി ആഹ് അങ്ങനുള്ള സാനങ്ങളൊക്കെ നമ്മള് കൂടുതൽ കഴിക്ക ണം കൊച്ചുങ്ങക്കും കൊടുക്കണം പാലില് പാലില്. മിക്സി മറ്റേ അടിക്കേഅതിങ്ങനെ കുറുക്കാക്കീട്ട് അത്. ഏര് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്താലും കൊഴപ്പൊന്നൂല്ലാ എന്നാലും. ഉള്ളില് ചെല്ലുമ്പോ അത് തണുക്കോല്ലോ. കഴി കഴിക്കണോന്നില്ല. ഇത് തന്നെ മധുരണ്ടെങ്കിലേ നല്ലതായിരിക്കും. പിന്നെപ്പാ വെള്ളത്തിന്റെ ഇത് ഈ കൊച്ചുങ്ങൾക്ക് നമ്മൾ വെള്ളം വെറുതെ വെറുതെ കൊടുക്കുമ്പോ വെള്ളം കൊച്ചിങ്ങ കുടിക്കത്തില്ല.
ആഹ് അല്ല കുടിക്കില്ല പൊ പിള്ളേരെത്ര പറഞ്ഞാലും കേക്കില്ലല്ലോ.
കുടിക്കൂല പ്പൊ നമ്മള് നാരങ്ങ വെള്ളം ക്കെ ഒരു ദിവസം നാരങ്ങ വെള്ളം എന്ന
ഇവിടെ വമ്പാട്ടകൊഴച്ചിട്ട് വേണം ചൂട്.
ആഹ് ചൂടോണ്ട് ആഹ് ഇവിടെ എല്ലാരുടവേ തുണി ഇങ്ങനെ. തുണി നനയ്ക്കും തോർത്തില്ല തോർത്ത് നനച്ചിട്ട് ഫാന്റെ മോളിലേക്ക് ഇട്ടേക്കാ. ഇങ്ങനെ സ്റ്റേബിൾ ഇങ്ങനെ നിക്കണ ഫേനാണല്ലോ അപ്പൊ ആ ഫാനിങ്ങനെ കറങ്ങുമ്പാ. ക്കുള്ളിലുള്ള കാറ്റാണ് ഇങ്ങോട്ട് നമുക്ക് വരണത് അപ്പൊ നല്ല. തണുത്ത കാറ്റാ നമുക്ക് കിട്ടണെ ആഹ് അങ്ങനെ കിട്ടും കാറ്റ്. ഉം തുണീടെ സ്ഥാനങ്ങ കൊടുത്തിട്ട് കഴിയുമ്പഴേ പക്ഷെ അത് കൂടുതല്. നല്ലതിനേക്കാൾ കൂടുതല് ചീത്തയാണ് നമുക്ക് ജലദോഷം പോലെള്ള അസു
ആഹ് ആഹ് അതെ അതാണ് ജലദോഷം പോലെള്ള അസുഖങ്ങള് വരും.
ഷം പോലെള്ള അസുഖങ്ങളൊക്കെ നമുക്കിണ്ടാവും. അങ്ങനെയൊക്കെ ചെയ്യുമ്പഴേ ആഹ് ഞാനിപ്പ ആ വെള്ളത്തിന്. നേരം നാരങ്ങവെള്ളംകുടിക്ക്യാ കരിക്കുംവെള്ളം കുടിക്യാ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊളാ നമുക്കത്രേം ഇങ്ങനെ കൂടുതൽ ചൂട് അനുഭവപ്പെടേല്ല എടക്കെടക്ക് കുളിക്കാ ക്ക്യാണ് മേല് കെഴുകണേണത്.
ഉം അത് തന്നേണ് ഞാനൊക്കെ ഇവിടെ അങ്ങനെ തന്നെ രാത്രി ഒരു രണ്ട്‌ വട്ട ട്ടൊക്കെ ഒറക്കത്തിലെണ്ണീറ്റ് പോയി കുളിക്കും.
ആ മേല് കഴുകല് വെയർത്തിങ്ങനെ ഒട്ടാണ് മോര്കൊടു ഉപുടാം പറ്റാത്തൊരവസ്ഥയാ ഭയങ്കര . ശരീരത്തിലേ ശരീരത്തി പെട്ടെന്ന് വെള്ളം ഇല്ലാണ്ടാവാണ് വെയർത്തിട്ട്.
അതെ ആഹ്, ആഹ്.
അതാണ് നമുക്കീ മൂത്രത്തിന്റെ അസുഖങ്ങളൊ
പെട്ടാ ആഹ് മൂത്രച്ചൂട് മൂത്രച്ചൂടൊക്കെ ഉണ്ടാവാണെ വെള്ളകൂടി കൊറഞ്ഞിട്ടാണെ.
അതെ വെള്ളം കൂടി കൊറയാ കാര്യം നമുക്ക് ദാഹിക്ക്ണില്ലല്ലോ.
ആഹ് അതാണ് പറഞ്ഞിട്ട് കാര്യല്ല.
ആഹ് ദാഹ . അതെ ദാഹം ല്ലല്ലോ അപ്പൊ പിന്നെ നമുക്ക് ദാ അപ്പൊ ഇങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള അവസ്ഥ അവിടെ ഈ തണുപ്പ് കൂടിയാലും അങ്ങനന്നെയാണ്. ദാഹമ്മ ണ്ടാവൂല നമുക്ക്. തണുപ്പുള്ള സ്ഥലത്ത് നമ്മള് പോയി പെട്ട് കഴിഞ്ഞാൽ ദാഹൊണ്ടാവൂല്ലാ പക്ഷെ നമ്മളെപ്പോഴും വെള്ളം കുടിചോ
എന്നാ ശരി
ആഹ് ശരി ശരി ശരി ശരി
ശരി ശരി ഓക്കെ